ക്കാവോ അതിനിടയിൽ എന് എന് എന്തോ ഒരു പ്രശ്നം കോള് പോരുന്നില്ല വരുന്നില്ല
വരുന്നില്ലൃ എന്തെങ്കിലും ആ അപ്പം നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും വിഷയം ആയിരിക്കും ഉം ഉം
ഉം അപ്പൊ നേരത്തെ ഉറങ്ങാൻ കഴിയില്ല അപ്പൊ
ന്തൊ പറയാൻ പറ്റുന്നില്ല
അപ്പൊ അവര് എപ്പഴാ പിന്നെ പോവാ കടയില്
ഇക്കായ ഇക്ക പിന്നെ നമ്മളെ സ്വന്തയിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇക്കാക്ക് തോന്നുമ്പം പോയാമതി പണിക്കാർ അവിടെത്തന്നെയുണ്ടായത് കൊണ്ടേ
ആ അവര് ചെയ്തോളൂം
ആ കമ്പനി തൊറന്ന് അവര് മെഷീൻ ഓണാക്കി വർക്ക് ചെയ്തോളും നമ്മളെ ഈ ബോട്ട് ഫർണിച്ചറൊക്കെ ല്യ ആ ഇപ്പഴ്തില്ലേ ബെഡ്റൂംസെറ്റ് വാട്രോ
ആ ആ ആ ആ അതാ അതാണ് സംഭവം
ആ അതാണ് സംഭവം അത് ചെയ്യുന്ന യൂണിറ്റാണ് നമ്മൾ ചെയ്താണ് കടകൾക്ക് കൊടുക കെ പിന്നെ വീടുകള്ടെ വർക്കുകൾ ഉണ്ടാക്കി ആഹ് അങ്ങനെ വീടുകളുടെ വർക്കുക എടുക്കും അത് ആഹ് അങ്ങനെയൊക്കെ ചെയ്യാം
ചെയ്യാം. ആഹ് ഓർഡർ എടുത്തിട്ട്
ആഹ് ഓഡറുക്കൾ കിട്ടുപോ
ആഹ്
ഉം ഉം അപ്പ ആഹ് സ്വന്തമായിട്ട് തന്നെ ആഹ് ആഹ അപ്പം നമ്മൾ പത്ത് ഹിന്ദിക്കാരന്മാരും ഉണ്ട് മലയാളികളും ഉണ്ട് ഹിന്ദിക്കാരമാര് ഇപ്പം ആഹ് ഇവിടെ പോയേക്കുന്നു നാട്ടിൽ പോയേക്കുന്നു മറ്റേല്ല വോട്ടിന്റെ ഒക്കെ ഇത് വന്നപോ
ആഹ് ഇപ്പൊ കൊറേ അങ്ങനെരു പ്രശ്നം പറയണ്ട് എല്ലാരും
ആഹാ ഇപ്പോ ഇല്ല പോയി കഴിഞ്ഞ അവന്മാരുങ്ങു പോവും പിന്നെ ഇതുവരെ തിരിച്ചു വന്നില്ല അതിലെ ഗൾഫ് ആഹ് അതിലെ ഗൾഫില കണക്ക് ആറു മാസത്തെ ലീവ് അങ്ങനെ ഇവന്മാരു പോയില്ലെങ്കിൽ ഇവിടെ തന്നെങ്ങു കാണും
ആ പോയില്ലെങ്കിൽ സ്ഥിരയിട്ടുണ്ടാവും
ആ ഒരു ആ ഒരു ഒരു വർഷക്കെ രണ്ടു വർഷക്കെ അവന്മാരുങ്ങു നിന്നോളും പക്ഷെ പോയി കഴിഞ ഈ ആറു ഏഴ് മാസത്തേക്ക് പിന്നെ തീരി- രിഞ്ഞു നോക്കണ്ട
ഉം അത് കയ്യിലുള്ള കാശ് തീരാൻ കൈയിലുള്ള കാശ് തീരോളം നില്കുവായിരിക്കും ഉം
ഇതുയൊക്കെ ഉണ്ടോ നമ്മളെയൊക്കെ
ഏയ്‌ പിന്നല്ലാതെ സ്ഥിരം പണിയല്ലേ. നമ്മളിവിടെ മലയാളിസിന് രണ്ടു ദിവസം പോയാ രണ്ടു ദിവസം പോവില്ല. അവരൊന്ന് എന്തെങ്കിലും ആ എന്തെങ്കിലും ഒരു ജോലി വിളിച്ചിണ്ടെങ്കിൽേ എന്തൊരു പാടാ വരാന്നു
ആണ് ഈ വവ്വാൽ പണും എക്സ്ട്രാ പൈസകൾെല്ലാം വാങ്ങിക്കും മലയാളികള് എന്നിട്ട് പിന്നെ പി വ്യത്യാസം കാണത്തില്ല ഈ വയസാട്ട അവൻ മാരങ്ങ് പോവും
ആഹ അതന്നെ അവിടെള്ള പരിപാടി മറ്റവർക്ക് ആ പ്രശ്നം ഉണ്ടാവില്ല ഉണ്ടെങ്കി സ്ഥിരായിട്ടുണ്ടാവും ഉം ഒരുപാട് പണി ആൾക്കാരുണ്ടാവോ കൂട അപ്പോൾ ആ
ആഹ ഇപ്പൊ അഞ്ചോറോ വേര പോണ്ട
ആഹ അപ്പ അവര് ചെയ്തോളൂവർക്ക് ആവശ്യവമ്മ പോയാ മതി
ആഹ് ഇവർക്ക് പറഞ്ഞണങ്ക ച ഇന്ന് വപ്പ വതണംം തോണിയായി ചിലപ്പോ ഒമ്പത് മണിക്ക് പോവും ചിലപ്പോ പത്ത മണിക്ക് പോവും അങ്ങനെ ഇന്നെ സമയ എന്നൊന്നുമല്ല അവര് ആഹ വിളിച്ച ആഹ വിളിക്ക ഫോൺ ചെയ്യ്പ താണെങ്ക ഓഡറുകള എല്ലാം വരുന്ന നൽക്കാ കല ഇക്ക വിളിച്ചു കാര്യങ്ങളാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കും പ പെട്ടെന്ന് സാധന ഇറങ്ങാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് ആദ്യം അതെടുത്ത് തീർക്കാൻ പറയും അപ്പം അങ്ങനെയൊക്കെ ആഹ
ഉം
എന്നിട്ട് അങ്ങോട്ട് ചെല്ലും മോളന്നോള ആായിട്ട് ന ഇക്കം
ആ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ട് കൂടുന്ന ആളാവും
അള്ളാഹുവേ ഒന്നും പറയണ്ട എന്നാ ഇപ്പഴാണ് കുറവ് എന്റെ പൊന്നെ പോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ടൈമില് അന്ന് ഇപ്പൊ ഈ ബിസിനസ് തുടങ്ങിട്ട് ഇപ്പോ ഒരു വർഷം കഴി ഒന്നുങ്കിൽ ഗൾഫിലായിരുന്നു അപ്പോഴ ആ നാട്ടിൽ വന്നാ കാണൂല പോവും പോയി കഴിഞ്ഞ പാതിരാത് പന്ത്രണ്ടും ഒന്നും രണ്ടുംമണി പിന്നെ ടൂർപോക്കും കൂട്ടുകാരുയിട്ട് പിന്നെ അതായത് ഇപ്പ ഈ എനിക്ക് വളരെ ഇപ്പൊ
കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോ കൊറച്ച് മാറ്റം ഉണ്ടാവൂല്ലേ
ആ കുഞ്ഞുങ്ങളായാലും ഒരു മൂന്ന് വർഷോക്കെ ആവും. വന്നോള് ആ ഒരു സ്വഭാവം വിട്ടിട്ട് അതായത് എല്ലാരും അവരുടേതായരീതി ആ-ആ ഫ്രണ്ട്സ് വലിയ ആ അവരവരോരോ ബിസിനസ്സുകളുയിട്ട് ഇറങ്ങി പിന്നെല്ലാർക്കും കൊച്ചുങ്ങളൊക്കെ വളന്ന് അപ്പം ഉത്തരവാദിത്തങ്ങള്കൂടി കാരണം ചിലവുകള് കൂടിയല്ലോ എല്ലാവർക്കും സ്കൂളുകള് കാര്യങ്ങള് കൊച്ചുങ്ങളെ ചെലവ് മറ്റേതെന്ന്വെച്ചാ എന്തെങ്കിലുക്കെ കൊച്ച്ങ്ങക്ക് ഇല്ല വീട്ടി വീട്ടിലെ സാനങ്ങള് വാങ്ങിച്ചിട്ട്കൊടുക്ക്ക എന്നുള്ളൊരിതല്ലേ ഉള്ളു വേറെചെലവില്ല ആ അതോണ്ട് കറക്കം കൊറേ അതിപ്പ ബിശപ് ആവശ്യുള്ള പോക്കെയുള്ള്
ആഹ്
ആ അല്ലാ മറ്റേത്വച്ച കൂട്ടുകാരുയിട്ട് ഭയങ്കര കറക്കമായിരുന്നു. അപ്പഴേ ഞങ്ങള്തമ്മി അടിയും വഴുക്കും കൂടീ
ഹ്മ്-ഹ്മ്-ഹ്മ്-ഹ്മ് ആ അത് പിന്നെ ആങ്ങളെ ആ ആങ്ങളെ എനിക്കൊരു മോനുണ്ട്. ഇപ്പൊ കല്യാണംകഴിഞ്ഞിട്ട് രണ്ട് വർഷം ഒരു മോ കുഞ്ഞുണ്ട് ഇപ്പോ. ചെറിയകുഞ്ഞ് അപ്പ് ഇപ്പവള് പറയും കൂട്ടുകാരന്മാർക്ക് വേണ്ടി പഠിച്ചതാണ്ന്നറിയോള് അവൾക്ക്കിട്ടാ വീട്ടിലേക്ക് വരൂല്ലതേപോലെ
ആഹ് ഇത തന്നെ നമ്മള് വെർത്തിട്ടുണ്ട് എന്റെയൊക്കെ നമ്മടെയൊക്കെയല്ലേ വന്ന ആസമയത്ത് നമ്മള് വിചാരിച്ചിട്ടുണ്ട് ഓഹ് അങ്ങിട്ടിട്ട് പോയാമതിയായിരുന്നു. എന്തത്തിനിങ്ങനെ ജീവിക്കുന്നെ. കാണാനുല്ല കേൾക്കാനുല്ല ഒന്നും
ആഹ് അതവര്പ അത് ആ ആ ഒരു ലൈഫ്ന്ന് മാറി വരണെങ്കിൽ അവർക്കും സമയെട്ക്കും നമ്മള് ക്ഷമിച്ച് ക്ഷമച്ച് നിക്കണം
അളേയില്ല എല്ലാവർക്കും അവരവര്ടെവഴി വല്ലപ്പോഴുംകൂടി കുട്ട്
ആ അവല്ല അവർ ഉ അവര് പറഞ്ഞിട്ട് കാര്മല്ല അവർക്ക് ഉ അവർക്ക് ഉത്തരവാദിത്ങ്ങളൊന്നും ഇല്ലാതെങ്ങനെ നടന്നര ടൈം അല്ലേ പെട്ടെന്നന്റെ മാറല്ലേ ജീവിതവും അപ്പൊ അത് ചിലർക്ക് ഒക്കെ പെട്ടെന്ന്താവും
ആ ഞങ്ങള് ഈ ഇപ്പൊ ഈ കൂട്ടുകാരമാന്ന് പറഞ്ഞ ഒരു മൂന്ന് പേരുണ്ടായിരുന്ന കേട്ടോ ഈ മൂന്ന് പേരന്ന് പറയുമ്പം അപ്പം നമ്മളുമായിട്ട് ടൂറ പോയിട്ടുണ്ട് അപ്പോഴും നമ്മളൊക്കെ കൂടിന്ന് കരഞ്ഞ ണ്ട് കാരണം അവരവരുടേതായ ലോകത്ത് ത്താ ആ ഒരു അങ്ങനെങ്ങ് പോവുയിരുന്നു അപ്പൊ നമ്മളല്ല നോക്കുത്തികളൊ കണക്ക് ആ ഇല്ലായിരുന്നു അന്നവർ അതൊന്നുമല്ല നമ്മുക്ക് പക്ഷെ അത് ഭയങ്കര വിഷമായിരുന്നു ഞങ്ങള് പിന്നെ നമ്മള ഈ വൈഫുമാര് തമ്മിൽ സംസാ രവും ബഹളവും ആ ഇപ്പൊ എടി അവിടെ ഉണ്ട് ട്ടോ ഇല്ല പോയി എന്നൊക്കെയള്ള കടക്ക എന്നൊക്കൊയിരുന്നു കാരണം നമുക്ക് എവിടെ പോയി ചിലപ്പോ നമ്മളടു കള്ളം പറഞ്ഞിട്ട് പോകമായിരുന്നു ഇപ്പൊ എന്റെ ടുത്ത് പറയും ഇതിലെ മ മറ്റവരുടുത്ത് പറയുന്നത് അപ്പൊ ആ അങ്ങനെയൊക്കെ പൊക്കിയിട്ടുണ്ട് ഉ അങ്ങനെയൊക്കെ പൊക്കിട്ടുണ്ട് ആ സമയത്ത്
അല്ല ദുസ്വഭാവങ്ങളൊന്നും ഇല്ലെങ്കില് അതൊക്കെ നമ്മുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ആ അതൊക്കെ നമ്മളാണ് ബുദ്ധിമുട്ട് ഉം കൂട്ടുകാർ നല്ല കൂട്ടുകാരാണെങ്കി നമ്മക്ക് വിശ്വസിക്കാം നമ്മക്ക് പ്രശ്നല്ല ഇനി പോയാലും ഉം
ഇമ്പോർട്ടൻസ് ഇല്ല അവർ ക്ക് ഇമ്പോർട്ടൻസ് അവരുമായിട്ട് കറ ആ പോണ് നമ്മള കൊ ആ ഒരി ഇതൊക്കെ കൊണ്ടന്നെ നമ്മളെ കൂടും കാണുന്നില്ല ആഹ് അവർ അങ്ങനെ എന്റെക്കായൊക്കെ സംബന്ധിച്ചേ ഇവരൊന്നും വീട്ടില് ഈ പണ്ട് അവര കൊച്ചിലോട്ടെ അവര വാ പ്പയും ഉമ്മയക്കുള്ള ആ ഒരിതില് ഇവരന്ന് വെച്ചാ പാതിരാത്രി വീട്ടിൽ കയറുന്നവരാ ഇവര് അങ്ങനെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ ഇവിടെ ഇക്കാക്ക് എന്ന് പറയുന്ന അവര് മൂന്ന് പേരാണ് ഇക്കാണ് മൂത്തത്
ആ ആ ആ ഒരു സ്വാതന്ത്ര്യം കൂടി ഉണ്ട
എല്ലാ ആ അവര് എല്ലാ അല്ല ഈ മൂന്നും കണക്കാ സമയം ഇത് തന്നെ ആഹ് എനിക്കൊന്നണ് ഏറ്റവും ഇളയതേ ഉള്ളു കൊറച്ചിങ്ങനെ നേരത്തെ വീട്ടിൽ കയറുന്നത് അത് സ് ഇല്ല അതല്ലീ നമുക്ക് വിഷയല്ല ആ ഇതില് ഏറ്റവും ഇളയാ ഉള്ള് കുറച്ചും കൂടെ നേരത്തെേ കയറുന്നേ അയാളുടെ ലവ് മാരേജാ അപ്പം അങ്ങനെ വിളിച്ചിറക്കി വിളിച്ചിറക്കി ക്കൊണ്ട് വന്നതാ അപ്പ എന്റെ അതിന്റേതായ ഒരിതില് അവൻ നേരത്തെ കേയറാം പക്ഷെ വാക്കി രണ്ടെണ്ണം പന്ത്രണ്ട് ഒന്നും ഒക്ക തന്നെ
ആ അവർക്ക് പ്രശ്നം ഉണ്ടാവൂല അവർക്കറിയാം അവിടെണ്ടാവുന്നൊള്ള പോവൂലന്നുള്ളത് ആ ഒരു വിശ്വാസാണ് ആ ഉം മറ്റത് പെട്ടെന്ന് പ്ര ശ്നവല്ലോ അതാണ് ഈ രണ്ട് മാരേജിന്റെയും മാറ്റാം ഇതെന്തും ചെയ്യാനുള്ളൊരു സ്വാതന്ത്രമാണ് മറ്റേത് കൊറ പേടി ണ്ടാവോ
പേടിയ ഉണ്ടാവും അതാണ് കനം ഇളടുത്ത് വരും കോൾ എടുക്കാം നമ്മളൊക്കെ വിളിച്ചല് അങ്ങനെ കോള എടുക്കത്തില്ല പിന്നെ എപ്പയെ ങ്കിലും തിരിച്ചുവി ളി ആ ഒരു ഇതല്ലേള്ളൂ പക്ഷെ മറ്റേതന്ന് വെച്ചാ അങ്ങനെയല്ല എല്ലാം എപ്പഴ എപ്പഴും ഉപ്പ് വെക്കുന്ന രീതിയാണ്
ആ അതന്നെ അത അവര് മാത്രായിട്ടുള്ള എ കൊണ്ട ഇതല്ലേ മറ്റേത്ർഞ്ഞാ ഒരുപാട് പേര് ബന്ധപ്പെടുത്തിട്ടുള്ള സംഗതിയല്ലേ ആ പെ പ്രശ്നങ്ങൾ കൂടുതലാണ് നമ്മള് കാ
ആ അതാണ് അതണ്ട് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിനായി എനിക്ക് ഡിവേഴ്സ് വേണം
മം എമ്പ ചേർമ അത് തുടങ്ങിയപ്പോലെ തന്നെ ആവും അവസാനം വരിക
ആ അതാ അത് പറച്ചില്ലുണ്ട് എനിക്ക് ഡിവോഴ്സ് അല്ലെങ്കിൽ ഞാൻ പ്പ ത്മഹത്യ ചെയ്യും എന്നൊക്കെയുള്ളത് അവര് അന്ന് തായ ആ ഒരു രീതി
ആ ല മറ്റേ അറേഞ്ചഡ് ആകുമ്പോ ആ ഒരു കുഴപ്പം വരുന്നില്ല നമ്മള് ഒരുപാട് ഉം എന്താ അറിയില്ല അത് ഒരുപാട് ആൾ ആൾക്കർ കൂടിട്ട് ചെയ്യുമ്പോ ആ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവല്ലോ അതിന് ആ ഒര് ബാക്കിയുള്ളവരെ പിന്നെ ഇങ്ങനെ കാണാ എന്നുള്ളരു
ആ അതാ എന്ന്ന്വെച്ചാ എല്ലാരെയും ആഹഅതാ എല്ലാരെയും എന്താ പറഞ്ഞ് താക്ക
ആഹകൺഫേം എയ്യാ ങ്ങനെ ചെയ്യൂ ആരോട് എന്ത് പറയമംന്നുള്ളരു തോന്നല് വരുല്ലോ മനസ്സിലപ്പൊരു പേടി തോ ഉണ്ടാവും ആ അവർക്ക് ഓലന്നെ സ്വന്തമായിട്ട് വന്ന് സ്വന്തമായിട്ടെന്നെ എല്ലാ തീരുമാനവും സ്വന്തം എടുക്കണം ബാക്കി ള്ളവരാരും ഉണ്ടാവൂല്ലന്നുള്ളൊരു കാഴ്ചപ്പാടാണ് പിന്നെ ചെൽ മ് ഹ് കുറഞ്ഞ പേരള്ളൂട്ടോ നല്ല ക്ക് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്
ആഹ് അതാണ് എല്ലാ ആ എ ല്ലാത്തിനും ഉണ്ടല്ലോ രണ്ട് വശങ്ങള്
ആ ഞാന് കട്ട് ചെയ്ത് വിളിച്ചാലോ
ആ
ഓക്കെ